ഹലോ
ഹലോ
എവിടെ അയിന് മോളെ എത്ര കാലായി കണ്ടിട്ട്
ആ ഞാനേ ഓരോ തിരക്ക് കുടിയും ഓരോ വർ വീട്ടിന്റെ പണിയും കാര്യങ്ങളൊക്കെനും വീട് പണിയണെ വീട് പണിയാണ് അപ്പൊ അതുകൊണ്ട് കൊറച്ച് തിരക്കായി പോയി
ഏ ന്ന ഗ്രൂപ്പിലൊന്ന് പറഞ്ഞൂടെ അനക്ക് വീട് പണിയാന്ന് എത്ര ആൾക്കാര അന്നെ
ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഗ്രൂപ്പ്ന്ന് അന്നെ ലെഫ് ഫോൺ സ്റ്റോ സ്പേസ് ഇല്ലാത്തൊണ്ട് ലല്ലാത്തോണ്ടേയ് ഫോൺ ഒന്ന് ഇതായി പോയി അപ്പൊ പിന്നെ ഫോണ് ഒന്ന് മാറ്റേണ്ടി വന്നു അങ്ങനെതായോണ്ടാണ് ഗ്രൂപ്പിലൊന്നും വല്ലാതെ വരന്നിട്ടില്ല
ഞാന് എന്നിട്ടെല്ലാരോടും മറുപടി പറഞ്ഞു അന്റെ അന്റെ കൂടെ പഠിച്ചതല്ലേ എന്നെ ഒന്ന് ചോദിച്ചു നോക്കോ ഓള് എന്താ പാട് നോക്ക് അന്വേഷിച്ചു നോക്ക് വീട്ടിലേക്കൊന്ന് പോയി നോക്ക് അറിഞ്
ആഹ വീടിന്റെ പണി ആയതൊണ്ടേ പ പണിയാണ് ഇപ്പഴും കഴിഞ്ഞിട്ട് ഇല്ല വാർത്തിട്ടിട്ടൊള്ളൂ ഇനിയും കൊറേ പണിയുണ്ട്
അവിടെ പുതിയ പാലൊക്കെ വന്നില്ലേ അപ്പം പിന്നെ വഴിയൊക്കെ മാറല്ലോന്ന്ചരിച്ചു ഞാൻ പിന്നെ അങ്ങനെ വരാ വരാന്ന്
ആ ആ വാർപ്പ് കഴിഞ്ഞു ഇനിയാണ് പണി തേക്ക്
ആ ചെലവിന്റെ പണി തന്നെ മൊത്തം ചെലവാകും ഉം എത്ര റൂമാ താഴെ
രണ്ട് റൂമ് ബെഡ്റൂമും പിന്ന പിന്ന അടുക്കളേം വർക്കേരിയേം അങ്ങനെ ഹാളും
അടുത്തുണ്ടാവും
കുടുക്കല്ലായിട്ടില്ല കൊർച്ച്‌ കൂടി പണിയിണ്ട് ഞാ വിളിക്കണ്ടെല്ലാരേം ആ ന്നിട്ട് നമ്മളെ ഫ്രണ്സ്സാളെ ചെങ്ങാഴ്ച്ചാളെക്കെ നമ്മക്ക്
അതന്നെ ആ പറയാതെ തന്നെ വരും മോളെ
നിങ്ങള് നിങ്ങള് എവിടെയാണ് പുതിയ വീട്ടിലാണോ അതോ
ആ പുതിയ വീട്ടിൽ തന്നെ അന്ന് ഇയ്യ് അന്ന് വന്ന കുടിട്ക്കൽന് വന്ന വീടന്നെ ഇതിന്റെ മേലെ അഞ്ചാമ്ത്തെ നെലേം കൂടെ ഒരു ഇതും കൂടി കൈകായ്ണ്ട്
ആ അഞ്ചുനെലയ്കൊണ്ടോ വീട്ടില്
ഏ ഒരു പൊട്ടത്തിയേ അന്ന് കണ്ടല്ലെ ഒരു നെലയല്ലെ ഒള്ളൂ
ഏഹ് ഞാ അഞ്ചാമത്തെ നെലയാണ് വിചാര്ച്ച്.
അന്ന് കണ്ടെന്നെ ഇങ്ങള് കണ്ടെനെ രണ്ട് റൂമും ഒരു ഹോളും ഒര് അട്ക്കളേം. അത്രേന്നെ. ഉം.
മതിയല്ലാ ഉം. ഞങ്ങക്കൊരു റൂമും കൂടി ഇണ്ടാ വാണം ഇഞ്ഞിപ്പോ ഇമ്മീ ഇപ്പെക്കെ കൂടുതല് കൂട്ട് ഇല്ലേ.
കൂടെല്ലെ ഇമ്മീം ഇപ്പിം കൂടല്ലെ.
മേലക്കാ മേലക്കൊരു റൂമുണ്ടാക്കി എന്തെങ്കിം ചെയ്യണം. ആഹ് ഇപ്പല്ല. ഇത് കൈഞ്ഞിട്ടൊക്കെ.
ആഹ് തായത്തെ കൈഞ്ഞിട്ടാതി. ഉം ആ അതെ അയ് വേണം. ഓരോര്ത്തർക്കും ഓരോ റൂമ് ന്നർഞ്ഞമായ്രി കണക്കാക്കണല്ലോ. പിന്നെ പിന്നെ വീടുമ്മല് നമ്മള് തൊടൂല.
ആഹ് ആഹ് അപ്പത്തിന് മക്കളെ കെട്ടിക്കാനാവും. അവരെ പഠിപ്പ് അങ്ങനങ്ങനെ.
അങ്ങന്നെ. അപ്പ പിന്നെ മക്കക്ക് പഠിക്കാതെ അല്ലപ്പത്തെ മക്കക്ക് പഠിക്ക ജോലി ഇല്ലാതൊന്നു ഒരിക്കലും ഒന്നിലേക്ക് നിക്കൂലല്ലോ. വിവാഹ ത്തിലേക്ക് നിക്കൂലല്ലോ? കല്യാണം വേണന്ന് നോക്കണങ്കി ഉം ജോലി വേണന്നറിയും
അടുത്ത തിരുവാണ്ടി കാത്ത്ക്കല്ലേ ബസ്
ആ അതെ അത് വേണം പത്ത് പത്താം ക്ലാസിലെ കഴിഞ്ഞാ പിന്നെ ഇനി വെയിറ്റ് ചെയ്ത് നിക്കണോലെ നമ്മള് ആ കാത്തിരിപ്പാണ് വല്ലാത്ത - ഓ വല്ലാത്തൊരു കാത്തിര്പ്പ് ആഹ് ഉം
ഫുഡ് ഫുഡാണ് ഇങ്ങള് കൂടുതല് ഇണ്ടാക്-
ഞാന് ബിരിയാണി എനിക്ക് ഇഷ്ട്ടം ഇപ്പൊ മന്ത - ഇത് ഞാനൊരുദെവസം ഒണ്ടാക്കിയപ്പോൾ കൊറച്ച് വെന്ത്‌ പോയപ്പൊ ഇക്കാക്ക പറഞ്ഞു ഇതാണ് കഞ്ഞിമന്തിന്ന് പറഞ് ആ കൊ റച് വെ ആ ഇത്തിരി വെന്ത്പോയ്‌ ആ കഞ്ഞി ആന്നാ പറഞ്ഞെ കളിയാക്കിയ്താണോ ആ ആദ്യയ്ട്ടിണ്ടാക്കിയാ എന്നാലും കൊഴ്പ്പില്ല്യന്ന് വിയാരിക്ക്ന്ന് ഒത്തിരിന്ന് വേവ്ഒന്നു അരിയൊന്ന് കൊറ്ച്ച് മണി പോലെ വേണം മണിമണി പോലെവിട്ട് വിടർനിക്കുന്നെ ലെവല് ആ സയിസിലിക്കണം അപ്പ പിന്നെ ഞാന്-
ആ മന്തി ബേക്കേറിയ ഒരു വേറൊരു ഒന്നും കൂടി കൊഴുപ്പ് കൂടുതലേക്കാര്ല്ലോ
ആണില്ലേ ഞാനേ ഒരു ഒരു മണിക്കൂറ് സെല്ലാ ബസുമതി റൈസില്ലേ ആ - ആ അതാട്ടോ അതൊരു മണിക്കൂറ് വെള്ളത്തിലിടും
ആ ഹ് ആ ഒരു മണിക്കൂറ് ആ അതിന്റെട്ത്തക്കൊക്കെ അതെ
ഒരു മണിക്കുറിനു മേലെ രണ്ട് മണിക്കൂറിന്റ അടുതങ്ങാണ്ട് ഒണ്ട്
ആ അത് തന്നെയാണ് വേഗ് കൂടിയത് അല്ലെങ്കി കൊഴപ്പല്ലേയ്ന്നു
ആ അതുയല്ല പിന്നെ അടുപ്പത്ത് കെടന്നിട്ട്ണ്ടങ്കി ഞാനൊന്ന് നല്ലോണൊന്ന് ന്റെ ഭഗയി ട്ട്ന്ന് വേറേം വേയ്ച്ചും
ആഹ ഹാ ആ അതന്നെ ഹ് ഹ് വേഗ് കേട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
കഞ്ഞിമന്തി തന്നെ അയിനെ വിളിക്കലോ വിശന്നപ്പൊ നല്ല ടേസ്റ്റ്ണ്ട് ഓല്ക്ക് എനിക്ക് പിന്നെ മന്തി ഇഷ്ടല്ല കഴിക്ക്‌ന്നെ ഞാന് തന്നെ ഫ്രൈഡ്രൈസ് ആക്കി
എനിക്ക് ഇഷ്ട്ടം മന്തി ബിരിയാണി കൂടുതലും മന്തി ആണ് ഇഷ്ടം. ഇവിടെ എല്ലാർക്കും മക്കക്ക്
തന്നേ മക്കക്കൊക്കെ അങ്ങെൻ തന്നേണ്. എനിക്കിഷ്ടം ബിരിയാണിന്നെ മന്തീനെക്കാളും
ഉം നമ്മള് വീട്ടിലിണ്ടാക്കണതാണ് ഏറെ ഇഷ്ടം പൊറത്തുന്ന്
എല്ല തെളപ്പിച്ചൂറ്റീട്ട എണ്ടാക്കാ ബിരിയാണി.
ആഹ് അതെ തെളപ്പിച്ചൂറ്റീട്ട് ബിരിയാണി അല്ലേ ആഹ് ബിരിയാണീം മന്തിക്കെ തെളപ്പിച്ചൂറ്റി
നെയ് നെയ്ച്ചോറ് വെച്ചിട്ടാ ഇണ്ടാക്കാ
ആഹ് ബിരിയാണിയാ വെള്ളം വറ്റിച്ച്
ആഹ് അത് വെള്ളം വറ്റിച്ചിട്ട്. ഇയ്യ് എങ്ങനേ എന്തേലും എന്ത് സ്പെഷ്യലിണ്ടോ എങ്ങനെണ്ടാക്കിന്നെ. മന്തിയല്ല. മന്തിനാ ഉം ഇതാക്കും ആഹ് മന്തി അങ്ങനെ ആക്കാൻ കഴിയില്ലല്ലൊ വെള്ളം വറ്റിച്ചിട്ട്
സ്നാക്സ് ഏതാ ഇണ്ടാക്കല്
സ്നാക്സ് പലതുണ്ടാ ചട്ടിപത്തിരി അറിയാ അഹ് ആഹ് എല്ലാതും അറിയാ അഹ് ആഹ് കൊഴപ്പില്ലാത്തത് യൂട്യൂബ് നോക്കിട്ട് പിന്നറിയാ ത്തതെണ്ടങ്കിൽ പഠിക്കും ചെയ്യും അങ്ങനെ സ്നാക്സ് പരമായ് ഞമ്മളെ നാടന്നെ പിന്നെ സ്നാക്സിന്റെ നാടാണല്ലോ പലഹാരത്തിന്റെ നാടാണ് ഉം വീട്ടിലേക്ക് പോയി ഞാന് വീട്ടിലേക്ക് പോയിനിന്ന് അഹ് അന്റെ അന്റന്നെ അന്വേഷിച്ചുമ്മ എല്ലാരും അന്വേഷിച്ചണ് കൊറെ കാലായ്ലെ കണ്ട്ട്ട്ന്നൊക്കെ പറഞ്ഞ് വെരലിണ്ടോന്നൊക്കെ ചോയ്ച്ചിഞ്ഞു
ഉമ്മാന്റെ വിശേഷക്കെ എന്താ സുഖല്ലേ കൊഴപ്പൊന്നുല്ല
സുഖാണ് കൊഴപ്പില്ല്യാ ഇത്താത്തമാരൊക്കെ ചോയ്ച്ചീനു അന്നേ ഇവട വെരലിണ്ടോ അപ്പ ഞാൻപറഞ്ഞു ആഹ് വരലിണ്ട് ഏതോ കാലം വന്നാ കുടീരിക്കൽന് വന്നു പോയതാ പിന്നെ വന്നിട്ടില്ല വഴിക്ക് വന്നില്ല്യാന്ന് ഉം ഉം അപ്പ അന്ന അന്നൊന്ന് വിളിച്ചോക്കാ ‌ അയ് ആഹ് അട്ത്തായ്ച്ച ഏതായാലും ഒരു പരിപാടി വെക്ക്ന്നിണ്ട്. എല്ലാരുംകുടെ ഒന്ന് കൂടണെ അപ്പൊ ഇണ്ടോ ഇല്ല്യേന്നെള്ള അല്ലെല്ലാ അമ്മള് ചെങ്ങായിച്ചേളെല്ലാരും കുടെ മ്മള് മ്മള് മ്മള് ഗാങ് അതാണ്പ്പന്നെ വിളിച്ചത് അറിയിക്കാൻ വേണ്ടിട്ടാ വിളി ച്ചത് അതാണ് സംഭവം അയിൽ ഉം ആഹ് എല്ലാരും വരുന്ന് പറഞ്ഞാണ് ഇയ്യ്ണ്ടെങ്കില് അല്ല ല എല്ലാരും കൂടൊത്ത്ട്ട്ണ്ടെങ്കി മാ ത്രവേ പരിപാട് ക്കൊയെള്ളൂന്നർഞ്ഞ് കാരണം ഒരാള്ല്യെങ്കി നമ്മക്ക് ഒരാള് ഒരാളില്ലെങ്കി ഒരാൾ
ന്നേണോ
അല്ലല്ല വേറെ നമ്മക്ക് അല്ലല്ല ഉം ഉം അവിടെ വേണ്ട നമ്മള് പ്ലെയ്സ് സ്ഥലം ങ്ങൊട് ഇതാക്കിയില്ല്യ തീരുമാനിച്ചില്ല്യ അപ്പൊ ഇയ്യും കൂടെ ഇണ്ടെങ്കിൽ തീരുമാനിക്കാ വിചാരിച്ചിട്ട് അന്നനേ അന്നനെ ആഹ് പെൺകുട്ടിയല്ല്യ ആകുട്ട്യളാമ്പൊ പുയാപ്പളാര് വിടൂലാ വിന്നെ അയ്നേക്കാളും നല്ലത് നമ്മള് മാത്രം മതി. നമുക്കൊരു ഫ്രീ നമ്മക്കൊരു ത് വേണല്ലോ ആഹ് സ്വാതന്ത്രല്ല്യെങ്കി പോയിലേ കാര്യം നമ്മക്ക് ഓര് ണ്ടാവുമ്പൊ പിന്നെ നമ്മക്ക് എന്താ പറയണ്ടിയെ നമ്മക്കൊരു മടിണ്ടാവേ ഭക്ഷണം കഴിക്കുന്ന എല്ലാ കാര്യത്തിലും ഉം ഇതാവുമ്പ നമ്മക്കൊരു നമ്മളതായ കാര്യങ്ങൾ സംസാരിക്കാനും നമ്മളെ ഏകദേശര് ഏഴ ക്കാരെല്ലേള്ളൂ പിന്നെ മ്മക്കെന്നെ വേണങ്കി ഉച്ചക്കത്തേക്കാണെങ്കി ഹോ ട്ടലിലേക്ക് പോവാ അല്ലെങ്കില് നമ്മക്ക് ഓരോരുത്തര്ക്ക് ഓരോരുത്തര് ഓരോ സ്നാക്ക് ഭക്ഷണായിട്ട് കൊണ്ട്ര
ആയിക്കോട്ടെ നമുക്ക് ഇന്നാ ഹോട്ട ഇന്നെന്നാല് ഏതായാലും ഗ്രൂപ്പില് ഒന്ന് ചേർക്കോണ്ടിട്ടോ
ഇജ് വരോ അന്റത് സമ്മതാണോ
ആഹ് ഇനിക്ക് കൊഴപ്പൊന്നുല്ല ഞാൻ അന്ന് അന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് തോന്ന്ണ്.
ഉം ആം. അത് ആലോയ്ല്ല്യ നമ്മള് ഒരാഴ്ച കഴിയണം ഒരാഴ്ച കഴിഞ്ഞ് തീരുമാനിക്കാന്ന് പറഞ്ഞാദ്യം അതിന് മുന്നേ ഇയ്യ് വരാണെങ്ങി ആഹ് ആലോയ്ച്ചോക്കാ കൊണ്ടന്നാ മതി ഒരാള് ചോറ് രണ്ടാൾക്കാര് ചോറാക്ക. പിന്നെ ഒരാൾ ഓരോരുത്തരുപ്പേരി പിന്നെ സാമ്പാറൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനേം. കോഴിക്കറി ആണെങ്കിൽ രസം അല്ല അനക്ക് പിന്നെ പണി വല്ല വീട് പണി അനക്ക് ബുദ്ധിമുട് ട്ടാവോ?
ഇല്ല കൊഴപ്പില്ല അത് അതിന്റെ മട്ടത്തിന് നടന്നോളും പണിക്കാരല്ലേ.
ആ അല്ല ഇനി വിടാത്തന്റെ പ്രശ്നം ഇണ്ടാവോ അമ്മായിമ്മാരും ചെലർക്കങ്ങനെയാണല്ലോ മറ്റേ ആനക്കറിയില്ലേ വിളെ കുറിച്ചിട്ട് പാവം.
ആഹ് എന്താ ഓള വിടൂല.
ആഹ് ഓളത് ഇതെ മാരി ആയിന് നമ്മള് ആഹ് നമ്മള് പോകുമ്പോ പ്രശ്നല്ലേ.
ഏയ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല.
അത ഞാനോട് ചോദിച്ചെ
ഞാന് ഓരോ തെരക്ക്പ്പെട്ടിട്ട് അങ്ങനെ ഫോണിന്റെ പ്രശ്നം കൊണ്ടും ഫോണില് അങ്ങനത്ത കൊണ്ടാണ് ഞാൻ വി മെസ്സേജ്
ഞമ്മള് വിചാരിച്ച് എന്താ വെച്ചാല് ഇനി എന്തോ എല്ലാരും ന്നോട് അന്വേഷിക്കണ് നീയോന്ന് നോക്കി പോയി കണ്ടവിട്ന്ന് കൊറച്ചല്ലേ ഒള്ളൂ ദൂരോ ഒന്ന് പോയി അപ്പ ഞാൻ പറഞ്ഞ് അവിടെ പുതിയ പാലൊക്കെ വന്ന്ക്ക്ന്ന് എനിക്കറിയില്ല വലിയ വഴിയൊന്നും അറിയില്ല. അപ്പം എങ്ങനെ ആദ്യത്തെ വഴിയില്ല കടവൊക്കെ കടന്ന് തോണിലൊ ക്കെ പോയതല്ലെര്ന്നോ നല്ല രസണ്ടായിരുന്നു ആഹ് അപ്പ എല്ലാരും കൂടെ ആന്റടുക്കുനു പ്ലാനിട്ടപ്പ ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വീട് പണിക്കെ ആണ്ന്നൊക്കെ പറഞ്ഞ്
അല്ല വന്നോട്ടെ കൊഴപ്പല്ല, മ്മക്ക് ഇവിടെ എൻജോയ് ചെയ്യാലോ.
വീട് പണിയൊക്കെ കയിട്ടെടോ എന്നിട്ട് നമ്മുക്ക് ഇത് ആദ്യം പ്ലാന് നമുക്ക് ഇത് ചെയ്യ കു ചർച്ച ചെയ്തിട്ട് ഇവിടെക്കെ മറ്റേ ഇത് പോകുന്ന സ്ഥലത്തേക്ക് അത് ആദ്യം സെറ്റ് ആക്കിട്ട് നമുക്ക് അടുത്ത ആഴ്ച നോക്കിയിട്ട്
ആ പിന്നെ ഒരുസം വര ന നമുക്ക് ഏതായാലും ഇവിടെ തെരക്കായതുകൊണ്ട് ഇ ഞാനും വല്ലാതെ
പ്പൊ ഞമ്മള് പോയ കഥ എന്തോര് സലെ ആ അനുഭവങ്ങ മറക്കാ കയ്യോ ഇപ്പത്തെ മക്കക്ക് ആ അനുഭവങ്ങളൊ
ആ ഞാൻ മക്കളോട് തെന്നെ പറയല് ഞങ്ങള് പണ്ട് മീൻ
ഒരു മുണ്ട്ട്ത്തോടും മുണ്ട്ത്ത്ങ്ങാ മീനെ പിടിക്കാൻ വേണ്ടി ഓടൂല്ലേ അന്നൊക്കെ ഈ കണ്ണൻ മീനാ കിട്ട
ആ മ മ മാങ്ങ പ പൊറുക്ക്യേതും ഒരു വെക്കേഷൻല് ഫുള്ള് മൂച്ചി ഞങ്ങളൊന്നും ഫുഡൊന്നും ക കയ്ക്കെലെന്നെല്ല
ഇല്ല ഇല്ല ഭക്ഷണം കഴിക്കൂല വീട്ട് രാവിലെ എറങ്ങി വീ ട്ട്ന്ന് എറങ്ങി കയ്ഞ്ഞ പിന്നെ ഒരു ഉച്ച വൈക മൂന്ന് മണിയാവും വീട്ടിലേക്ക് വെരണെങ്കില്
അ മാങ്ങന്റെ ചോട്ടില് കാറ്റടിച്ച്ണതും കാത്ത് ഓരോ മാങ്ങ ചാ ചാട്ണതും
അത് ഉപ്പും മൊളകും അല്ല മാങ്ങന്റെട്ത്ത് മാങ്ങ മരത്തിന്റെടുത്തേക്ക് പൊമ്പത്തെന്നെ മൊളകും പ്പു ഒക്കെ സെറ്റാക്കി വെളിച്ചെണ്ണൊക്കെ പോയി സെറ്റാക്കിറ്റല്ലെ പോവാ
അവിൽക്കായ്ണ്ട് ഇവടെ അട്ത്ത്ണ്ട് ഞാൻ ഓൽക്കൊക്കെ പൊറുക്കിക്കൊടുത്ത ഓൽക്ക് വാണ്ട
ഏതായാലും നമക്കിനി സെറ്റാക്ക നമുക്ക് കഥ പറയുമ്പളേ ഞമ്മുക്ക്ഞ്ഞി അടുത്താഴ്ചൊന്നും കഥ പറയണ്ടാവൂലേ ഉം അപ്പ ഓക്കെ ഇൻശാ അള്ളാ വിളിക്ക ഉം ശെരി ന്നാല്
ശെരി ന്നാ ഓക്കെ